ഹലോ.
ഹലോ.
കേക്കണില്ല.
ആഹ് കേൾക്കണിണ്ട്.
എന്തൊക്കെ വിശേഷങ്ങള്
നല്ല വിശേഷം
ഉം എന്തായി പണ്യേളൊക്കെ കഴിഞ്ഞോ
പണികള് കഴിഞ്ഞുകൊണ്ട് നിക്കുന്നെ ഒള്ളൂ
ഉം നേരത്തെ കയ്യലുണ്ടോ പണികളൊക്കെ?
ഏഹ്?
നേരത്തെ കയ്യലുണ്ടോ?
ചെലയാന്ന് നേരത്തെ കഴിയൂ മടി പിടിക്കുന്ന ദിവസം നേരം വഴുകൂ.
ഉം ഉം എന്തായി ചോറൊക്കായോ
ചോറൊന്നായില്ല
ഏഹ്
ചായ പണി കഴിഞ്ഞിട്ടേ ഒള്ളു
ചായപ്പണി കഴിഞ്ഞ്ട്ടൊള്ളു. കുട്ട്യേളൊക്കെ ഇല്ലെ
കുട്ട്യേളൊക്കെ സ്കൂള് പോയി
ആഹ് എത്ര പോന്ന കുട്ട്യേള എത്ര ആയി എത്രേല പഠിക്കണ്
രണ്ട് കുട്ട്യേളാണ്
ആഹ് എത്രേല പഠിക്ക്ണ്
ഒന്ന് പ്ലസ് ടു ആണ്. ഒന്ന് ഒമ്പതാം ക്ലാസ് ആണ്
ആഹ് എന്താ രാവിലെ കടി ഇണ്ടാക്കി ചായക്ക്
ഇന്ന് ദോശയും ചമ്മന്തി ആയിരുന്നു
ആഹ് ഇഞ് എന്ത ഉച്ചക്കൊക്കെ എന്താ ഇണ്ടാക്ക്ണ്
ഏഹ്
ഉച്ചക്കെക്ക് എന്താ ഇണ്ടാക്ക്ണേ
ഉച്ചക്കത്തേക്ക് കൊറ്ച്ച് ഇവടെ ഇണ്ട് ഇഞ്ഞ് വേണേങ്കില് എന്തെങ്കിലു ഇണ്ടാക്കാ ഞാന് മാത്രേ എള്ളൂ ഇപ്പ ഇവടെ
ആഹ് ഹസ്ബൻഡ് ആട്ടിലില്ലേ
ഓഹ് നാട്ടില്ണ്ട്
ആഹ് എന്ത് ജോലി അയാൾക്ക്
മുപ്പര് ഡ്രൈവറാ
ആഹ്
പിന്നെ വേറെന്താ വർത്താനം?
വേറെന്താണ് സുഖാണ് കൊഴപ്പൊന്നുല്ല
ഉം
ഉം
പിന്നെ ടൂറൊക്കെ പോവലില്ലേ?
ആഹ് ടൂറ് പോയിരുന്നു ഇപ്പോ വെക്കേഷനില് പോയിരുന്നു
ആഹ്
കൊടൈക്കനാലൊക്കെ പോയി
ആഹ്
ഇങ്ങളെ ഫാമിലി ആയിറ്റ് എല്ലാരുമ്പാടെ ആയിറ്റ് അങ്ങനെ പോയതാ
ആഹ്
ഉം ഇങ്ങള് പോയിരുന്നില്ലേ?
നമ്മളു എടക്കടക്ക പോവൽണ്ട് വല്ല്യ പോക്കൊന്നു അങ്ങന പോവല്ല ഒഴിവുണ്ടാവൂല
ആ, ആ, ആ.
പിന്നെ ഒരാന്ന് കേക്കുമ്പോ പേടിയാണ്
അത് ശരിന്നെണ്. ഓരോ അത് ശരിയന്നെ, ഓരോട്ത്ത് ഓരോന്നൊക്കെ കേക്കുമ്പോ ഞമ്മക്ക് പേട്യന്നെ. അന്നിപ്പ ഞങ്ങളന്ന് ആ ഇവിടെ, അവിടെ ഒരു അപകടം ഉണ്ടായിലെ? കൊറേ ടീച്ചർമാരൊക്കെ മരിച്ച്?
ആഹ അതെ അതെ അതെ
ആ. അയിന്റെ കുറച്ച ദിവസം കഴിഞ്ഞിട്ടേന്ന് ഞങ്ങള് പോയത്. ന്നട്ട് ഇങ്ങനെ, അങ്ങനൊക്കെ പ്ലാനിട്ട് ഒക്കെ ശരിയാക്കിയതേര്ന്ന്. പോവാൻ വാണ്ടിട്ട്. പിന്നെ, കുട്ടികൾക്കൊക്കെ പോണില്ലാന്ന് പറഞ്ഞപ്പോ, കുട്ടിയോൾക്കൊക്കെ ഒരു ജാതി. അതെന്താണ്? നമ്മൾ എപ്പഴായാലും മരിക്കും. ക്കൂലെയ്. അങ്ങനെയാണ്, ഇങ്ങനെയാണ് പറഞ്ണ്ട് പിന്നെ അങ്ങട്ട് പോയി
അങ്ങനെ കാണ ഓ ചോദിക്കാ
ആ അതന്നെണ്. അങ്ങനെ പോയി, ഇന്നിട്ട് കൊഴപ്പൊന്നും ഇണ്ടായില്ലട്ടോ.
ആഹ പിന്നെ എന്താണ് അമ്മകൊക്കെ ഒരു സമയമുണ്ട്
ആ, അതന്നെ. ആ സമയത്ത് എല്ലാരും പോവും.
ഉം.
ഉം പിന്നെ വേറെന്തൊക്കെയ എന്നിട്ട് പണികളൊക്കെ കല്ല്യാണം വര്ണ്ട് മാമന്റെ മക്കളെ കല്യാണം വര്ണ്ട് ഡിസംബറില് വരുണ്ട്
ആഹ്
ഉം പിന്നെ എങ്ങനെ കുടുംബക്കാരെ ഇനിയിപ്പോ അയൽവാസിളെ അയൽവാസിടേ കല്യാണം ഉണ്ട് നാലാന്തി ഇങ്ങനെ കല്യാണങ്ങളൊക്കെ ഉണ്ട്
ആഹ്
ഉം
കല്യാണത്തിന്റെ ആർഭാടങ്ങളാണ് സഹിച്ചൂടാത്ത അല്ലെ
കല്യാണത്തിന് ആർഭാടങ്ങളാണ്. ഒരീസം, രണ്ടീസം, മൂന്നീസം. അയ്ന്ള്ള ഡ്രസ്സ്കൾ മറ്റേത് നമുക്ക് ഏതേലും ഒരു ഡ്രസ്സ് വാങ്ങിയാൽ നമുക്ക് ശെരിയാക്കാം ഇതിപ്പ മൂന്നു ദിവസം ഇണ്ടെങ്കി മൂന്നെണ്ണത്തിനും ഡ്രെസ്സ് വേണ്ടേ
ആ, ഏതോ കോള് വരുന്നുണ്ട്, ഞാൻ ഏതായാലും എടുക്കുന്നില്ല.
ആ എടുക്കണ്ടാ പിന്നെ ഇത് ഏതായാലും അങ്ങനെ സംസാരിക്കാം
ആ.
പിന്നെ പണികള് ഇഞ് നേരം വൈകുവ കയ്യാന്
ഏ.
പണിയോൾ നേരം കെയ്യോ ന്നോയ്ക്ക? അത് ഏ
പണി ചെലപ്പോ
ഈ ഫോൺലന്നെ നക്ക ഈ ഫോൺ
ചറിയടെ ഏതായാലും ആഹ നീലേക്ക് എന്നാണ് വിളിക്കുന്നത് ഇപ്പൊ എടുത്താൽ ഇത് കട്ട ആവൂലേ പത്ത് മിനിറ്റ് ആക്കാൻ കഴിയൂലേല്ലോ
ആ. അത്, അത് ഇട്ക്കണ്ടന്നാ.
ആഹ്
പിന്നെ, എന്താ മീൻക, മീനൊക്കെ അവിടെ എട് എട്ത്ത് വരുല്ലോ അതൊ കടയിൽ പോയി വാങ്ങണോ
മീന്ല റോഡന് കൊണ്ടുപോവുകയും ചെയ്യും പിന്നെ അങ്ങാടി പോയാല് കിട്ടുകയും ചെയ്യും
കിട്ടേ ചെയ്യും ഇവിടെക്കെ പുറത്ത് പോകുമ്പോ അങ്ങനൊക്കെ ഉണ്ട്
ആഹ് പിന്നെ കൊറച്ച് ചിക്കൻ വാങ്ങും
എന്റെ കുട്ടികൾക്ക് ഇഷ്ടം പച്ചക്കറി എന്റെ കുട്ടികൾക്ക് ക്കെന്താ പച്ചക്കറി മീനാ എർച്യാ ഏതാ ഇഷ്ടം
കുട്ടിയാക് മീനും, എറച്ചിയൊക്കെ തന്നെണ് ഇഷ്ടോം.
ഏ
പിന്നാ മീനു എർച്ച്യും പച്ചക്കറിയു എല്ലം ണ്ടാക്കും ന്നാലു ഈ എർച്ചി വർഗ്ഗങ്ങള് നമ്മള് കുറച്ച് കൊറയ്ക്കുന്നതാണല്ലൊ നല്ലഅ.
അതെന്നെ പച്ചക്കറി പരമാവധി കഴിക്ക
ആ പച്ചക്കറി ആണെങ്കിലു ഒരു മീം പൊരിച്ചതോ, ചിക്കം പൊരിച്ചതോ
എന്തേലു ഒന്ന് സ സൈഡായ്ട്ട് വാണയ്ന്
ആ
ഉം. എങ്ങനാവ്ട്ക്ക് മഴൊക്കണ്ടോ
മഴ ഒ ചെറ്ങ്ങന പെയ്യ്‌ന്ന്ണ്ട്
ങാ ഇവിടെയും പെയ്യ്ണ്ട് വേറെന്നും ഉണ്ടായതില്ല കു ട്യൾ സ്ക്കൂക്ക് പോവാനൊന്നുണ്ടായിനില്ല പ്പതാ തൊടങ്ങീക്ക്ണ് മഴ
ആ പ്പ ചെറ്ങ്ങനേള്ളു.
ആആ കുട്ട്യൾ നേർത്തെ വെരോ, അല്ലെ നേരം വഴുകോ?
ഓര് വ് വൈകുന്നേര അഞ്ച് അഞ്ചരൊക്കാവുമ്പെക്ക
ആ എന്റാ എന്റേലും ചെയ്യ്‌ൻ ണ്ടോ പണി എന്തേലും ജോലി എന്തേലുണ്ടോ
ഇനിക്ക്യോ? ജ്ജോലിയൊന്നുല്ല ഹൗസ്‌ വൈഫ
ആ എന്താ ടൈലറിങെന്തേലു അറിയോ അടി
ടൈലറിങ്ങറിയ ന്റതൊക്ക ചെയ്യും പിന്ന മക്കളതു ഒക്ക പൊറത്തടിച്ച് കൊടുക്കലു എവടെയ് പോവലൊന്നുല്ല
ആ. പടിച്ചിക്ക്ണോ ആയി ടൈലറിംങ്ങ്
ആ അത് ഞന്തെന്നെ ഞാന്തെന്നെ പടിച്ചാ ഞാനെട പോയും പഠിച്ചൊന്നല്ല അമ്മള് ഒരു ഡ്രസ്സ് അയിനേ ങ്കിയൊരു തല ണ്ടായിരുന്നു
ആ തല ആ തലോ ങ്ങതാക്കിയൊക്ക ആയി യൂട്യൂബിലൊക്കെ നോക്കിട്ട് ന്നാ ഒന്നും കൂടിയൊക്ക ആ
സമിയം കിട്ടും
ഞമ്മക്കെ, മീശോന്നൊക്കെ നല്ല കൊർഞ്ഞ റേറ്റിന് നല്ല തുണികളൊക്കണ്ടാവല്ലോ അതൊക്കെ വാങ്ങീറ്റട് ചോയ്ക്കവേ ന്ത് കുട്ട്യാളാണ്?
ആ ആണും പെണ്ണുആ?
ആ പെൺകുട്ടി ചെർതാ?
അ ഒൻപയില്.
ആ ആ ഓൾക്കൊക്കെ വെർ തെ ഒരോരെ ടോപുകളൊക്കെ അട്ച്ച് കൊട്ത്തക്ക
ഓ, അടിയ്ക്കൽണ്ട്. അയിന് മീശോന്ന് കിട്ടുന്നൊക്ക തുണി മോശായിക്കൂലേ?
ഇണ്ടാവും കോൾറ്റില്ള്ളതും റേറ്റ്ള്ളതുണ്ട് ഒക്കണ്ട് ന്റെ അനിയത്തി ഇതേ മാ യിരിയാ ഇന്റെ അനിയത്തി ദേ മായിരി ആക്കും ഓൾന്ന്‌ട്ട് ദേ മായിരി ത് അഞ്ച് മീറ്റ്റ് തുണിയെട്ത്ത് ട്ട് ഓൾക്കു അടിച്ചു ഇന്റെ രണ്ട് മക്കൾക്കു അടിച്ചു ഈ ഷോട്ടായി ള്ളാ മറ്റെ ആലിയ കട്ടിന്റെ ടോപ്പ് ല്ലെ അതേ മാരിത്തേ അമുട്ട് വരെള്ള ടോപ് അഅ് നല്ല ടോ ആ നല്ല തുണിയാണത് കൊഴപ്പൊന്നുല്ല നല്ല തുണിയാണത്.
ആ അങ്ങനൊക്ക ക്‌ട്ടാണെങ്കില് വാങ്ങായ്നു
ആ നല്ല തുണിയാ അദികം റേറ്റായിറ്റില്ല അവളും ഞാനും പാടെ വാങ്ങ്യതാ അപ്പോ വല്ല്യ റേറ്റൊന്നും ആയിട്ട്ണ്ടായിട്ടില്ല
ഏ
എത്ര മുന്നൂറ്ന്റെ ത്രെ ഉള്ളിലേള്ളു
അഎത്ര മീറ്റർന്ന്?
അഞ്ച് മീറ്റർന്ന്
ഉം അറുവത് റുപ്യ മീറ്ററിന്ല്ലേ
ആ അത്രേ ഉള്ളൂ നല്ല തുണിയാണ് ട്ടോ മറ്റേ എന്താപ്പ ക്രൈപ്പോ ക്രൈപ്പിന്റെ ഒന്നും കൂ ടിരു വേറൊരു സൈസ് തുണിയ
ആ അയ് ശരി നോക്കണം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം
ഉം നോക്ക്യോക്ക്യാ മതി അടിക്കാൻ നിച്ചണ്ട്ന്ന് ഇണ്ടങ്കെ അടിക്കാലോ നിക്കും ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അടി ക്കുംക്കചെയ്യും ഇങ്ങനെ മാക്സി ഷെയ്പ്പാക്ക അങ്ങഷിമ്മി അങ്ങനെയൊക്കെ ഞാനെവടെ പോയിട്ടൊന്നുല്ല ഞാൻ തന്നെ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിട്ട് അങ്ങനെ പഠിച്ചതന്നെയാണ്
ഞാനും എവിടയും പോയി പഠിച്ചിട്ടൊന്നുല്ല മോക്കൊക്കെ ചുരിദാറ് തുന്ന ക്കും ഒക്കെ ഞാൻ തന്നെണ് അടിക്കണ് ചെലപ്പോ മടിയോണ്ട് ചെലപ്പോ അടിക്കൂല അടിച്ചച്ചത് വാങ്ങെ അങ്ങനൊക്കെ ചെയ്യയ്യാം
ആ അ പ്പ അടിക്കാന് നല്ല പൈസല്ലേ ഇപ്പൊ ഞാൻ ന്റെ മക്കളെ രണ്ട് യൂണിഫോം അടിച്ചു ര ഒ രാക്ക് ഉം എ് ഉം ജു മറ്റേ ജുബും പാൻറും അങ്ങനെ രണ്ട് കൂട്ടം അടിച്ചേന് അഞ്ഞൂറ് റുപ്യ ഒരാൾക്ക് ഷർട്ടും ഇതേർന്നു അയിന് തൊള്ളായിരം റുപ്യ രണ്ട് കൂട്ടീന് തൊ ഏ നാനൂറ്റി അയ്മ്പത് റുപ്പ്യ ആയിട്ട് രണ്ടെണ്ണം അടിച്ച് എത്ര പൈസ തുണിനേക്കാലും പൈസയാണ് അടിക്കണ അടിക്കൂലി കൊടുക്കാന് ഉം ഉം റെഡിമേ ഡ് വാങ്ങിയ കുട്ടികള് തടില്ലാത്ത കാരണം ഷെയ്പ്പാക്കും വേണം പിന്നെ ഒരു വൃത്തിയും കിട്ടൂല
ആ ഇല്ലല്ല അത് നമ്മള് വലിപ്പം അധികം ആയിക്കും ചെലപ്പോ
ആ പിന്നെ ഞമ്മള് പറഞ്ഞമായ്രി ഒന്നും കുട്ട്യോള് ഇടും ചെയ്യൂലല്ലോ
ഇല്ല
ആ അവര്ക് ഇഷ്ടപ്പെട്ടതേ ഇടുള്ളൂ പിന്നെ മ്മള് കാലത്തെ അടിച്ചാ തന്നെ അയിന് ഓൽക്ക് ന്ത് ശരിയായി കിട്ടില്ലെങ്കിൽ ഓൽക്ക് ഒരു ഇതാണ് ഞമ്മളൊക്കെ ഞമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോയെങ്ങനെ ക്കിട്ട് പോയിനു ആലാത്തോലായി ഇട്ട് പോയി
ആ അതന്നെ അതോണ്ടൊന്നും ഇപ്പള്ള കുട്ടിള് ഇപ്പ ഉള്ള ഓല് ആ അല്ലേലും എത്ര ഇല്ലെങ്കിലും ഡ്രസ്സും മേക്കപ്പും ഒക്കെ നല്ലണം
വരില്ല്യല്ലോ
ന്നല്ലോ
നോക്കാണ്
ഉം
പിന്നെ വേറെന്തൊക്കെ ഞിപ്പോ ചോറ് എങ്ങനെയ അടുപ്പത്താ ഗ്യാസ് ത്തുമെങ്ങനാ വെക്ക
അടുപ്പത്ത് വെറകടുപ്പിലും വെക്കും ഗ്യാസ്മ്മല് വെച്ച് റൈസ് കുക്കറില് വെക്കെ രണ്ട് ചെയ്യും
ആ
വെറകുണ്ട് ഇഷ്ടം പോലെ അതുകൊണ്ട് മഴയൊന്നുല്ലാത്തപ്പം പൊറത്തടുപ്പില്
ആ വെറക് ഇണ്ട്ന്നെണ്ടങ്കെ ഞമ്മക്ക് അടുപ്പത്ത് ഇണ്ടാക്ക ച്ചിങ്ങ എളുപ്പം എളുപ്പം ഞമക്ക് വാരി കിട്ടും
ആ
ഞാനിപ്പ രാവിലെ നേരത്തെച്ച് കുട്ട്യോളക്ക് കൊണ്ടുവണ്ടേന്ന്ച്ച് ഞാന് നേരത്തെ എണീഎണീറ്റ പാട് ആദ്യം തീയ്യ് കത്തിച്ചിട്ട് ചോറിനരിടയ്യ ന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ഓരോന്ന് അത് ങ്ങ്ങ്ങനെ ചെയ്യയ്യ
ആ വേൻ പണി കയ്യിയല്ലോ
വേം പണി കയ്യല്ലോ
ഉം ന്നാ അയ്ക്കോട്ടെ
ശരി ശരി
ഉം അ